ലോ
ഹലോ കേക്ക് ണ്ടാ
ആഹ് കേക്കാം കേക്കാം ഞ ഞാൻ പറയുന്ന കേക്കത്തില്ലേ ഉം ആഹ് ആഹ് ആ നല്ല വെയില് വേനൽ കാലം പോലെയായി വീണ്ടും
ആഹ് രണ്ടു ദിവസം തെളിഞ്ഞ എന്നെ മഴ പെയ്തെന്റെ
ആഹ് രണ്ടു ദിവസം ശരിക്കും നല്ല രണ്ടു ദിവസത്തേക്ക് നല്ല മഴയല്ലായി
ആഹ് അതിന്റെ കൊണ്ട് ആളുകളൊക്കെ തുണിയൊക്കെ
ന്ന് അതെല്ലാം മാറില്ലോ
ആ പക്ഷെ ഈ ചെടികളൊക്കെ ചെടികളൊക്കെ
കഴിഞ്ഞൊ സം തു ആ ആഹ്
ചെടികളൊക്കെ ആഹ് ഈ തെളിയുടെ വൈല എന്തായാലും കരിഞ്ഞ് പോയി ത്രറോ സം മഴ പെയ്തു ന്ന് അങ്ങനൊന്നും ഇല്ല വെയില് തെളിയുമ്പഴത്തേക്ക് കരി ഇങ്ങനെ വാടി പോവാ ആഹ് ഹാ ചട്ടിയിലൊക്കെ നിക്ക്ണ ചെടികളൊക്കെയെ പക്ഷെ വെയില്ന് അ പോലെ കാഠിന്യം ആയോണ്ട് ആയിരിക്കും
ആ ചൂട് കൂടുതലായിരിക്കും പിന്നെ അതു അല്ല ഈ ആ മഴ വെയില് മഴ വെയ്ല്ഇങ്ങനെ കാലാവസ്ഥയെ മാറി മാറി വരുമ്പഴത്തേക്കു
ആഹ് ഞങ്ങളടെ ഡ്രാഗൻ ആഹ് അതെ ഞങ്ങള ഡ്രാഗൺ ഫ്രൂട്ടിലാണെങ്കി ഒരു അഞ്ചെട്ട് പൂവ് ണ്ടായി നി ക്ക്ണ്
ആഹ് അതെയ
പ ആഹ് പക്ഷെ അതൊന്നും വിരിയൂലാന്നേ ആഹ്
ഇവിടെ എന്താ ചേട്ടന്റെ വീട്ടിലേ അവർ ക്ക് ഇതുപോലെ ചെടിയും ഏഹ് ചെടിയും ചെറിയ രീതിയിലുള്ള കൃഷികളും എല്ലാം ഉണ്ടേ
ആഹ്
ആഹ് അവിടെ ഉണ്ട് ഡ്രാഗൻ ഉണ്ട് അവിടെ കായ ആയി
അതെല്ലേ
ആഹ് ഞങ്ങ ആ ഞങ്ങൾക്ക് രണ്ട് റാശ്യം കായണ്ടായി കിട്ടി പക്ഷെ പ പിന്നെ പിന്നെ പൂവ് ണ്ടായി മുഴുത്ത് ങ്ങനെ വരുമ്പയത്തേക്കും പിന്നെ അഹ് ചാടി പോവാ
അതെ
ഇപ്പൊ ഒരു അൻ ആ വെല്യ അയിനുള്ള പണം കൊടു ത്താ ചെൽപ്പം റെഡിയാവു ആയിരിക്കും
ഉം ഉം ഉം
ഞങ്ങ ന്ന് അവര് അയിന് എന്നാ വളം കൊടുക്ക്ണേന്ന് റിയാവോ
ഞ്ഞെ ഞാ പക്ഷെ എന്നാ വള്ളവാന്നറിയത്തില്ല പക്ഷെ അത് കായായി ഞാൻ കണ്ടു സാധനം ഞാൻ കണ്ടു കായായി
അതെല്ലേ ഏഹ്
ഞങ്ങടെ ഇത് ചുമന്ന നിറ പക്ഷെ ആ റോസ് റോസ് നെറം നല്ല മധുരാ യിരുന്നു രണ്ട് റാശ്യം പറിച്ച കിട്ടിയതും ഞാന് ഏ ഞാന് ഇട്ണേ എന്നാ വച്ചാല് ഈ പ നമ്മുടെ ഈ പച്ചക്കറിടെ സബോളയുടെ ഒക്കെ വേസ്റ്റുകളു ണ്ടല്ലോ അതിങ്ങനൊരു ക ഉം ബക്കറ്റ് ലാക്കി ഇങ്ങനെ വെച്ചേക്കുവാ
എ മുൻസിപ്പാൽ റ്റീന്ന് അവിടെ ഇത് കിട്ടിയോ ആ ന്താ മറ്റേ കമ്പോസ്‌റ്റാക്ക്‌ന്ന സാധന ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടുള്ള മൂ ഏ ഹ്
ഇല്ല കിട്ടീട്ടില്ല
ആഹ് ഇവ്
ഹലോ
ക്കാൻ പറ്റുന്നില്ലേ?
ആഹ് ഇപ്പൊ കേക്കാം ചെലപ്പോ റേഞ്ച് വിട്ട് പോണ്
ആ രണ്ട് വീടും അടുത്തട്ത്താണേ എന്റെ വീടും കെട്ടിച്ചേക്കുന്ന വീടും അടുത്തടുത്താണ്
ആഹ്
പക്ഷെ എങ്കിലും എന്നാ ഇത് ആഹ് ഉ അവർടെ വാഡിലത് കിട്ടി ഏ നാനൂറ് രൂയാണോ നാനൂറ്റമ്പത് രൂപയാണോ കൊടുത്ത് ആധാർ കാഡിന്റെ കോപ്പിയും കൊണ്ടയ് കൊട്ക്കാമ്പർഞ് അങ്ങനെ കൊട്ത്തിട്ട് വാങ്ങി പക്ഷെ നല്ല സാധനം കേട്ടോ വളവാക്കാന്
ആഹ നല്ല സാധനാഅത്
മ് അതിന്റെ കൂടെ തന്നെ ഇതുണ്ട് ചകിരിച്ചോറും കിട്ടും
ചകരി ചോറും കിട്ടുആ ഓ ന്താലും നല്ല പരിപാടിയ നമ്മളെ ഫുഡിന്റെ വേസ്റ്റ് ക്കെ
ആഹ് അ അയിന്റെ അകത്ത് മീന്റെ മുള്ള് മീന്
മീൻ ആ ആ മീൻ വെട്ടത്തില്ലേ മീൻ
ആ ആഹ്
മീൻ വെട്ടുമ്പോ മീന്റെ തലയും അതൊക്കെ ഇടാവെന്ന് പറഞ്ഞു പക്ഷെ ഉമ്മച്ചി അത് ഇടത്തില്ല അത് ഇട്ട് കയിമ്പോത്തേക്കും ആ ഇത് ഒരു ആ ന്നം ഉം ഭയങ്കര മണവായിരിക്കല്ലോന്നോർത്ത് അതുംമ്മച്ചി ഇടത്തില്ല പക്ഷെ അല്ല അതാ ഫുഡ് വേസ്റ്റും ഒത്തിരി വരുന്നില്ല ഫു വേ വരാ വരാത്ത രീതിയിലാണ് ഫുഡ് അവ്ടെ ഉണ്ടാക്കാറുള്ളത്
ആഹ്
പിന്നെ അല്ലാതെഉം പച്ചക്കറികൾ ടെതും ആ ആഅ പഴങ്ങളുടെ ഒക്കെ ആയിട്ടുള്ള ഇതുണ്ടല്ലോ പിന്നെ എനാ മറ്റേ നമ്മുടെ ചായപ്പൊടിടെ തേയിലമ്ട്ട്
ആ തൈലമ്ട്ട്
ഹലോ ആഹ് ആഹ് തേയിലമട്ടെല്ലാം കഴുകി ആന്താ ആഹ് ചായ ഓ ചായ അരിച്ചൊഴിച്ചു കഴിഞ്ഞി തേയിലമട്ട ഒന്നും കൂടെ ഉമ്മച്ചി വെള്ളത്തി പയ്യ ആഹ് എന്താ ഹരിപ്പയെ പടിഒന്ന് ആഹ് പൈപ്പ് തിരിച്ച് പൈപ്പിന്റെ അടിയിൽ വെച്ചൊന്ന് കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടി ഇച്ചിരി മാറ്റി വെക്കും വേറൊരു പാത്രത്തിലെടുത്തു വെക്കു ആ അരിപ്പയോട് കൂടി വെ അപ്പ വെള്ളം ഊർന്നൂർന്ന് പോകൂല്ലോ വെള്ളംന്നിട്ടല്ലാം പോയികഴിയുമ്പഴത്തേക്കും ആഹ് തേയിലമട്ടുടും അല്ലെങ്കില് ചായെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇടാന്ന് പറഞ്ഞങ്ങനാ കഴുകിയിട്ട് മ്മച്ചി ഇടുന്നകാണാ
ആ വെള്ളം വിടരുതില്ലാത്തല്ലേ
ആഹ് വെള്ളം പോ അപ്പൊ മഴയത്ത വെക്കരുത്ന്ന് പറഞ്ഞു മഴയത്തും വെക്കരുത് വെയിലത്തും വെക്ക കരുന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് മഴയും വെയിലും അടിക്കാത്തടത്ത് വേണം വെക്കാനന്ന് പക്ഷെ നമുക്ക് വീടിനകത്ത് വെക്കാൻ പറ്റത്തില്ല വീടിക വെച്ചാല് എന്നാണിന്നത്
ക്കുമ്പോ മണം വരുവല്ലോ ഹലോ ഹലോ കേക്കത്തില്ലേ ഹലോ ഹലോ ഹലോ ഹലോ ശോ ഹലോ